ഹലോ
ഹലോ
ആഹ് കേക്കാവോ
കേക്കാം പറഞ്ഞൊ
ആഹ് ആഹ് എന്താണ് വിശേഷങ്ങള് അത്താഴം കഴിച്ചോ
നല്ല വിശേഷം അത്താഴൊന്നും കഴിച്ചിട്ടില്ല കഴിക്കണം
ഒറങ്ങാനായോ
ഇല്ലില്ല നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോ അയിന്റെ കൊറച്ച് പരിപാടികളൊക്കെട്ടായിരിക്കുന്നു
ആഹ് ആഹ് ആഹ് ആ ഹ അപ്പം അതിൻ്റെ കൊറച്ച് തെരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കൂല്ലേ
ആഹ് അതിന്റെ ഇങ്ങനെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് ആഹ് ആഹ് അപ്പം രാവിലെ പൊവ്വോ എങ്ങനെയാ പോണത് ബസ് ബസ്സിനാണോ പോണെ ആഹ് ആഹ് ആഹ് ആഹ് അപ്പം നാളത്തെ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടിയാണോ
ആഹ് ഒരു ദിവസത്തെ ആഹ് ഒരു ദിവസത്തെ ഫുള്ള് പരിപാടി
ആഹ് ഹ ഹ പിന്നെ വേറെ എന്തെക്കെയാണ് വർത്താനങ്ങൾ
വേറെന്താ ഇങ്ങനിരിക്കുന്നു അവിടെ എന്താ പരിപാടിയുള്ളെ ഫുഡ് ഒക്കെ കയ്ച്ചോ
ആഹ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഒറങ്ങാൻ അപ്പം അതുകൊണ്ട് ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
ആഹ് ആഹ് ആഹ് ഇവിടെ ഇനി വേണം ഫുഡ്‌ കഴിക്കാൻ ആയി ഇനി കൊറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം കഴിക്കാം
കഴിച്ചില്ലേ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം
ഓ ഓ ഓ താമസിച്ചാണ് എന്നും ഫുഡ് കഴിക്ക്‌ണേ
ആ ഒരു പത്ത്മണി പയിനൊന്ന് മണി
ആഹാ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഹെൽത്ത് ഭയങ്കര പ്രശ് നാ വില്ലേ
ഇല്ല അങ്ങനെ കൊഴപ്പില്ല ഞാൻ കുറച്ചാ വീട്ടില ഇില്ലായിരുന്നു ഞാൻ ഹോസ്റ്റലിലേക്കെ കേട്ടാ നിന്നുകോണ്ടിരുന്നത് അപ്പൊ ഫുഡ്ക്കെങ്ങനെ കഴിക്കേണ്ട വച്ചാലും വലിയ കുഴപ്പമില്ല
ആഹ് ആഹ് ആഹ് ഇപ്പം ഹോസ്റ്റലീന്നൊക്കെ നിർത്തി വീട്ടിലേക്ക് പോന്നോ
ഏഹ്
ഹോസ്റ്റലിന്നൊക്കെ ഇപ്പൊ നിർത്തി പോകുന്നോ
ആ ഹോസ്റ്റലക്ക് അത് കോഴ്സ് കഴിഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞി ട്ട് വീട്ടിലോട്ട് പോന്നു
ആ ആ ആ പിന്നെയിപ്പം എന്താണ് അടുത്ത പരിപാടി
ഇനി അതിന്റെ കോഴ്സിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എഴുതണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നിക്കുന്നു
ആ ഹാ ഹാ ഹാ ഹയർ സ്റ്റഡീസ് ചെയ്യാനാണോ കോഴ്സ് എക്സാമൊക്കെ ചെയ്യാനുള്ളത് ഉം ഉം പൊറത്തേക്ക് പോകാനൊക്കെ ആയിരിക്കും ഇല്ലേ
ആഹ് പുറത്തേക്ക് പോകാൻ
ആ ആ ആ ആ ആ അങ്ങനെങ്ങനെയൊക്കെയാണ്
ആഹ്
ഇപ്പ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതെയോ പഠിത്തവും കാര്യങ്ങളൊക്കൊണോ ഫുൾ ടൈം
ഇല്ല പഠിത്തം മാത്രേ ഉള്ളൂ ഇനി അവിടെ വേറെ ജോബ് നോക്കുന്നുണ്ട് അടുത്ത പാർട്ട് ടൈം ആയിട്ടല്ലോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല പാർടൈ ആയിട്ട് നമുക്കവിടെ കിട്ടല് കുറവാണ്
ഓഹ് ഓഹ് ആഹ് എന്തെങ്കിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നേരം പോക്കാകും ഒരു ഇൻകം ഉണ്ടാകും
ആഹ്
അതി നോക്ക അപ്പം ഏതെങ്കിലുമൊക്കെ ഒത്ത് കിട്ടും
ആ ആ ആ
പിന്നെ വീട്ടിൽ വേറെ എല്ലാരും അത്താഴമൊക്കെ കഴിച്ച് കിടന്നോ അതിയോ എല്ലാവരും താമസിച്ചാണോ കഴിക്കുന്നെ
പിന്ന ഞങ്ങള് നേരത്തെ കഴിക്കിലില്ല നേരത്തെ കഴിച്ച പിന്നെ വിശക്കും അതുകൊണ്ട് പിന്നെ താമസിച്ച് കഴിക്കുണുള്ളൂ
ആഹ് ആഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ